അതെ
നോമ്പ് തൊറല്ലാം കഴിഞ്ഞോ?
ഇന്ന് അന്ന് കൂടുതലായിട്ടൊന്നും ണ്ടാക്കിയിട്ടില്ല ഒരു നാരങ്ങ വെള്ളംണ്ടാക്കി പിന്നെ ഒരു ചക്കണ്ട് ഇന്ന് ഇപ്പോ കടികൾ ഇവിടെ കടേന്ന് ഇന്നലെ ന്റെ ഭർത്താവ് രാത്രി കൊട്ന്നതുണ്ട് അപ്പൊ അവര് നല്ല താനെ മോശായിട്ടില്ല്യ അപ്പൊപിന്നെ ഓര് വേണ്ട സാക്കണ്ടല്ല ഇനിയിപ്പോ ചോറ് തിന്ന്ണോര് ചോറ് പിന്നെ കുട്ട്യാൾക്കിനി ദോശ വേണെന്നറിയിണ്ട് അപ്പം ഇഞ്ഞ് ദോശയായിട്ട് ഇനി ഉണ്ടാക്കണ
എന്താ കറിണ്ടാക്കിയേ
കറി മത്തി തേങ്ങര്ച്ച്ക്കാണ്ടേ കറി വെച്ചിട്ടണ്ട് ആ ദോശയ്ക്ക് ഇഞ്ഞ്പ്പത് പറ്റു ആവോ മീൻ കറിയാവുംമ്പോ ചിലപ്പോ കുട്ടികൾക്ക് പറ്റിന്ന് വരില്ല അപ്പ ഞ്ഞെന്തെങ്കിലും ഉള്ളിവാട്ടെ എന്തങ്കിലും ചെയ്യേണ്ടിവരും ഉം ഇപ്പവര് സ്കൂളൊക്കെ ട്ട് വന്ന് കഞ്ഞി കഞ്ഞി വെച്ചീനി ചോറ് ഞാ ഞാന് ഉച്ചയ്ക്ക് റേഷനരിണ്ട് അപ്പോ ചെറുപയറൊക്കെ ഇട്ടിട്ട് കഞ്ഞി വച്ച്ക്ക് കുക്കറിലങ്ങട്ട് കഞ്ഞി വെച്ച്‌ക്ക് സ്കൂൾ വിട്ട് വന്ന പാടെ രണ്ടാക്കും അതങ്ങട്ട് കൊടു ത്ത് ഇൻ്റെ മോൻക്കും നാത്തൂൻ്റെ മോൻ ക്കും കൂടി ആ ഇപ്പൊ കഞ്ഞി ഒക്കെ കുടിച്ച് ഇരി ക്കാണ് ഓരോ ഗ്ലാസ് പിന്നെ നോമ്പൊറക്കണ സമയത്ത് ഓരോ ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിച്ച്
ആഹ് അല്ല നാത്തൂന് പോവാറില്ലേ വീട്ടിലെന്നെയാണോ?
വീട്ടിലാണ്
അതെന്തെ ഹസ്ബൻ്റ് പൊറ ത്താണ്
അല്ല അവിടുത്തെ പ്രശ്നം ഭർത്താവിന്റെ അനിയന്റ ഭാര്യ അത് അമ്മക്ക് പിന്നെ ഞാന് പിന്നെ ഒരിക്ക പറഞ്ഞര്ണ്ട് ഇപ്പത്തെ സാഹചര്യത്തിനൊ ക്കൂല
ഉം
പിന്നെ ഇപ്പ ഇനി പൊരണ്ട് ഇവ്ടെ നോമ്പൊറക്ക്ണ് ഇമ്മേം ഇമ്മേം നാ ത്തൂനും കൂടി ഇണ്ട് ഞാന് നാരങ്ങ വെള്ളം കുടിച്ച് ഇങ്ങട്ട് പോന്ന്.
ഓ അനിയൻ്റെ ഓൾക്ക് നോമ്പുണ്ടോ? അനിയന്റെ വൈഫിന് നോമ്പുണ്ടോ? ഭാര്യ ക്ക്
ഞാ ഇന്റെ നാത്തൂനാണേ ഇന്റെ ഭർത്താവിന്റെ പെങ്ങള്
പെങ്ങള് എന്താ പോവാത്തേന്ന് ചോയ്
ആഹ് ആ അത് അത് ഞാൻ പിന്നെ പറഞ്ഞേരണ്ട്
ഓക്കെ ഓക്കെ
ആഹ് അപ്പൊ അവര്ണ്ടവിട അ പ്പ ഞാന് അടു പ്പത്ത് അടുപ്പ്മ്മല് ഞാൻ ചോറ് വെച്ചിനി അപ്പം ചോറ് ഊറ്റിയിട്ടിട്ട് ചായക്ക് വെള്ളം കൊർ ച്ച് ചായ മ റ്റോൽക്കൊക്കെ ചായ വാണ്ടിയെ അപ്പോ ചായ വേള്ളട് വെച്ചച്ച് പത്ത് മിനിറ്റ് ഒന്ന് കുറച്ച് റേസ്റ്റ് എടുക്കല്ലാച്ച്ട്ട് വന്നതാ ആ ഇപ്പ ഇനിപ്പാ ദോശ അത് കഴിഞ്ഞിട്ട് ദോശക്കടെ മാവ്കലക്കിക്കാണ്ട് അയിമേ നടക്കുന്ന പേർ
കുഞ്ഞിക്ക് ശർദ്ദല് കുറവുണ്ടോ ശർദ്ധി കുറവുണ്ടോ കുഞ്ഞിന്റെ കുഞ്ഞിന്റെ ശർദ്ധി കുറവു ണ്ടോന്ന്
ആ ഇണ്ട് ഇണ്ട് കൊറവാണ് ശർദ്ധി കൊ കൊറവാണ് ഇപ്പ വയറ്റിന്ന് പോവണ് എന്ത് എന്താന്ന് അറിയില്ല ഇപ്പം ഈ കാലാവസ്ഥേൻ്റെ ഇതാവും ബുദ്ധിമുട്ടാകും വയറ്റിന്ന് പോവുവ ആ കാണിച്ചിട്ട് കാണിക്കാൻ പോയി ഇല്ല വേറെ അസ്വസ്ഥതകളൊന്നും അവന് കാണിക്കണില്ല വയറ്റിന്ന് പോവ്ണ്ട് ബുദ്ധിമു ട്ടോന്നും പറയണുല്ല അപ്പോ എല്ലാർക്കും ഉണ്ടായിക്കണ് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഇങ്ങനെ വരുന്നുണ്ട് ഇതൊരു വൈറൽലാന്ന് തോന്ന്ണ്ട്
അതന്നെ അങ്ങനെ ആയിരിക്കും അപ്പോ അതിന്റെ കാലാവസ്ഥ ഉണ്ടായിരിക്കും മഴ വന്നല്ല എടെല് അയ്ന്റെതായിരിക്കും പിന്നെ പറയാൻ പറ്റില്ല ചക്ക മാങ്ങല്ലാം കഴി ക്കുന്നുണ്ടല്ലോ ഇപ്പ നല്ലോണം ആ തണുപ്പാകുന്നുണ്ട്
ആ ചെലപ്പോ അതാവു ഉം. ആ പിന്നെ ഇപ്പോ ഭക്ഷണം ഇപ്പോ ഇന്ന് ഇപ്പോ ഒന്നും വല്ലാതില്ല കുറച്ചാ നാരങ്ങവെള്ളോം കലക്കിയതും കൊടു ചേ സാപ്പിൾ വാണംന്ന് പറിം. ഫോണ്ന് കണ്ടിട്ട്. ആപ്പിള് വേണംന്ന് പറിം. ആപ്പി തിന്നൂല. ഇന്നാലും ഫോണിൽ കണ്ട് കാണ്ട്‌ വന്ന്. ഇപ്പന്നാരം ഒറങ്ങി മോന്. ചെറുത് ഒറങ്ങി പകലൊന്നും ഒറങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഒരു ക്ലാസ് പാലൊക്കെ കുടിക്കുന്നതാണ് ഇന്ന് പാലും ഇല്ല്യ ഇന്നലെ രാവിലെ പാല് കുടിച്ചതാ പിന്നെന്നിലെ രാത്രി ത്രിയില്ല ഞങ്ങളെവിടെ ആടുണ്ട് ഞങ്ങള് വീട്ടിൽ ആട് ഉണ്ട്
ആട് ണ്ടോ ആഹ് ആഹ് ആഹ് അ അയിനെല്ലാം തിന്നാൻ കൊടുക്കണം അതെല്ലാം ത കൊറെ സമയം ആണല്ലോ
ആഹ് അപ്പൊ അതിന്റെ പാലുണ്ട് അപ്പൊ ആരും പാല് വാങ്ങാനും ചിലപ്പോ ആരും അടുത്തന്നൊക്കെ വരും ഇപ്പോ ആരും വാങ്ങാനില്ലാത്തതു കൊണ്ട് പാലും വീട്ടിൽ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഇവനിക്ക് കൊടുക്കുവോ എന്റെ മോനിക്കോ നാത്തൂൻ്റെ മോനിക്കോ അപ്പോ ചെലപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവുടുത്തെ ഉപ്പ കുടിക്കും
ആഹ് നിങ്ങൾ ചായ ഉണ്ടാക്കാറില്ലേ പാലില്
ഇല്ല അത് ആർക്കൊന്നും വല്ലാ പറ്റൂല ഞങ്ങൾക്കൊന്നും പറ്റൂല്ല അതിന്റെ സ്മെൽ മണണ്ടല്ലോ
ഞാൻ കുടിക്കും നല്ല ന ആട്ടിൻപാല് ആരോഗ്യ ത്തിന് നല്ലതാ
വേറെയാണ് അപ്പം ഉണ്ടാകുമ്പോ പിന്നെ ഉപ്പാക്കും കൊടുക്കും ക്കും ആരെലും വാങ്ങാന് പൈസ വരും അപ്പണ്ടാവ അപ്പ ഉണ്ടാവില്ല അപ്പൊ ആഹ് കുട്ടികൾക്കെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവൂല്ല ആഹ് അങ്ങനെ പിന്നെ ആടിനെ ഇവന് എന്റെ മോന് പാല് കറക്കു ക്കണ സമയത്ത് പോകൂട്ടാ പോയിട്ട് ഉമ്മ പാല് കറക്കുമ്പോളെ പോയിട്ട് അതിൻ്റെ കാല് പോയിട്ട് അകിട്ടിൽ പോയിട്ട് നമ്മൾ മനുഷ്യന്മാരെ അടുത്തുന്ന് കുടുക്കുമ്പോല ഊമ്പി കുടിക്കും
അതിയോ
നമ്മള് ഫോണില് ഒക്കെല്ലാം കണ്ടിട്ടുള്ളത് പല നാട്ടില് ട്ട പല രാജ്യത്തുള്ളവരൊക്കെ ഉണ്ടല്ലോ കുടിക്കുന്ന അതേമാരി ആ ആ്ത് കുടിക്കു അര കൊണ്ടയിട്ട് ഞെഞ്ഞഞ്ഞ കുടിക്കയാണ്െന്ന അന്നെ നെഞ്ഞഞ് കുടിക്കേന എന്നിട്ട്
നല്ല രസന കാണാന ഇങ്ങട്ട് ആ നല്ല രസന ആടാണങ്ങെ നിന്ന് കൊടുക്കും ചെയ്യോ ഇങ്ങട്ട് ആട് നിന്ന് കൊടുക്ക ും ചെയ്യാ അത് കുരിക്കിക്കും ചെയ്യ
ഉമ്ക്ക് ജോലി തീരുന്നില്ല അത് ആടുത്ത കുടിക്കാലോ എന്നട്ട് പോല കുടിക്കില്ല ഉമ്മാോട് ചോദിച്ചിട്ട് പെട്ടന്നും കിട്ടുന്നുല്ല
ഇ പിന്നത് ആലൊക്കെ കുടിക്കും പിന്നെ എന്ത് ചെയ്യും മുറ്റത്തു നിൊക്കെ പ്രാവിന്റെ അലക്കെ നുള്ളി പെറക്കി ആടും
അതെയ അതക്കെ അത് കഴിക്കുന്നല്ലേ അതിന് അലകള് നല്ല ഇഷ്ടല്ലേ ചമ്പരത്തില ആണെങ്കിലും പേരക്കയില പിന്നെ പ്ളാവി ല്ലനല്ല ഇത് ടേസ്റ്റ് ആണല്ലേ
ആഹ അപ്പൊ പിന്നെ ഇമ്മ ഏ അതൊക്കെ കൊടുക്കും അതൊക്കെ കൊടുക്കും ആ ആ അതൊക്കെ ൊക്കെ ഇവി ഉള്ളത് പോയാ അടുത്തന്നൊക്കെ കൊറ ഒക്കെ കൊടുക്കു പിന്റെ ആ മോനും പന്ന് കൊ അങ്ങനെ ഇലകളൊക്കെ നുള്ളി പെറുക്കിയിട്ട് കൊടുക്കുമ്പോൾ മോന നൽക്കും ശീലകിട്ട് മന കാണാതെ ആടിൻ്റെ കൂടൊക്കെ തുറന്നിട്ട് മറ്റേ ആടിനെ പുറത്തേക്ക് ആക്ക കട ഇ അവന ആടിന്റെ ഒപ്പം നടക്കു ആ ഇഷ്ടാണ് ഇഷ്ടാണ് ആഹ പൂച്ചനുണ്ടേ പക്ഷെ പൂച്ചന വല്ലാതെ എന്നിട്ട് നമ്മുടെ ഉള്ളിലക്ക് കേയറ്റാൻ ആര് ദർത്തിയ അവര് വന്ന പിന്നെ ഭക്ഷണം ഇങ്ങനെ കട്ട് എടുത്തി തിന്നില്ല
ആ ഞങ്ങൾായിട്ട്ുണ്ട പൂച്ചക്കെ നല്ല ഇതാ നല്ല ബുദ്ധിയാ നല്ല അത് മീത്തൊന്നും കേറില്ല കേരള അടെ നീന്ട്ട കാര്യം
ആഹ ആഹ ആ അതിെ ചെറുപ്പത്തിനേ ഉള്ളതാവൂല അങ്ങനെ ഷീലായി
ആ നല്ലൊരു കുഞ്ഞിട്ട് നല്ലരു കുഞ്ഞാ സ്വന്ത ശരിയ
ഏ ഞങ്ങളോടെ പിന്നെ വിട്ട് നിത്തോ എന്തെങ്കിലുമൊക്കെ വിട്ട്റ ഇത്തണിട്ടുക കൊടുക്കുന്ന അല്ലതെ വല്ലതെ അടുപ്പിക്കൂ കേട്ടോ കട്ടടുത്ത് തിന്നാ വന്നി പ കാണാതെ വരോ എന്തെങ്കിലും മുന്നായിട്ട് കൊലയ്മലണ അത് തുറന്നിട്ട് കൂടി അടുക്കലേക്ക് പോയിട്ട് പിടടുത്ത് തിന്നട്ട് ഓടോ അങ്ങനെ കായിത്തെ
അ അടുപ്പിച്ചെങ്ക പിന്നെ അങ്ങനത്തെ കള്ളം പൂച്ച അത് വേറാള് വളർത്തിയാ കൊഴപ്പാ
ആഹ് ആഹ് ഞങ്ങളെ അടുത്ത് കണ്ടിട്ടാ ഞങ്ങള അടുത്ത വീട്ടിലുണ്ട് ഒരു രണ്ട് പൂച്ചനെ വളർത്തിക്കണ് ഒരു കറുപ്പ് പൂച്ച അയിനെ ഒന്നിന് കുത്സൂന്ന് ഉമ്മു കുത്സൂന്നും പേരിട്ടക്കണ് ഒന്നിനെ കുഞ്ഞാപ്പൂന്നും പേരിട്ട്ക്ക്ണ് ഇന്നട്ട് അത് ഒരു കുഞ്ഞാപ്
പിച്ചു അങ്ങനെയൊക്കെ അങ്ങനൊക്കെ വിളിക്കാ പിച്ചു പിച്ചു ച്ചു പാഞ്ഞോടി വരും
ആ അ കുഞാപ്പോ ന്ന് വിളിക്കും ഞങ്ങള് ഇവിട്ന്ന് കേക്ക്ണ ട്ടോ ഞങ്ങളെ വീ ട്ട്ക്ക്
ആ പിന്നൊരു പൂച്ചണ്ടായിര്ന്നു ലൂസിന്ന് പറയുന്നെ ലൂസിന്ന് പറയുന്ന പൂച്ചണ്ടായിരുന്നു നല്ല സൈലായി നല്ല സ്നേഹാണ് എന്നും കുളിപ്പിക്കും ശാമ്പല്ലംട്ടിട്ട് നല്ല വൃത്തിയുള്ള പൂച്ചാണ് ഇത് കൊടുത്താലേ തിന്നു അത് അതിന് വേറെ പൂച്ച വന്ന് കടിച്ചു അത് ച ത്തു അത് നല്ല വെഷ്മായി നല്ല സ്റ്റൈലായിരുന്നു രോമല്ലണ്ടായിരുന്നു
ആ നല്ല രോമള്ള പൂച്ചാവും ല്ലേ ആഹ് ആഹ് പോയി കാര്യല്ല ഉം അതീ പൊർത്ത്ള്ള പൂച്ച റ്റാളെ ഞമ്മളെ സാധാ പൂച്ച നാടമ്പൂച്ചാള് വന്ന്ട്ട് കടിച്ചേക്കും ആ ആ ഓൽക്ക് അത് നമ്മുടെ നാടൻപൂച്ച ച്ചാള് കടിക്കുമ്പോ അവർക്കത് ഇൻഫെക്ഷൻ വേഗം വെരും ആഹ് ആഹ് ആഹ് ആഹ് അഹ്ചെലോല് ഉം ചെലോല്ണ്ടല്ലോ നായ്ക്കളെ വളർ ത്ത്ണ് ഞമ്മക്ക് നായ്ക്കളെക്കെ പിന്നെ വളർത്തുമ്പ നമ് ക്കൊര് ത്ത്ട്ടൂലല്ലേ ആഹ് അതന്നാ ചിലര് അതുംണ്ട് ഒര് വിധം ആഹ് വീട്ട്ലൊക്കെ കുട്ടിപ്പൂച്ചക്കെണ്ട് വടെണ്ട് ഉം പിന്നെ ഒര് ശല്യം മൈന മൈന് വന്ന്ട്ട് എല്ലം കൊത്തിതുന്നും ക ത്തയായാലും മയില് വരോ ഇങ്ങളെ വീട്ട്ക്ക് ആഹ് ഇങ്ങോട്ടെത്രെയാ ഏഹ് ഷെ ആർക്കെങ്ങിലും വന്നാ കൊത്തീട്ട് പൊര്ഞ്ഞെട് ഏഹ് ഞങ്ങളെവ്ടെ പിന്നെ മയ്ല് വ ഒറ്റ പ്രാവശ്യം മേലക്കൂടി പറന്ന് പോണണ്ട് അപ്പ നിങ്ങക്ക് എന്നും കാണാലെ മയില് പീലി - നിർത്തി നിൽക്കുന്ന ത്‌ലെ ഉ ഇപ്പ കൊറച്ച് മുന്നേ ണ്ടായിരുന്നു ഫോട്ടോ എടുത്തങ്ങ് വിടായിരുന്നു
മുള്ളണ്ടാണ് ഓര്
ഒരു ഒന്ന് രണ്ടൊന്നും അല്ല ഒരു പത്ത് പന്ത്രെണ്ണം എല്ലാം ഉണ്ടാവും ഒന്നിച്ചിട്ട് അ രണ്ടെണ്ണം മൂന്നെണ്ണം ആയിയിരിക്കും പിന്നെ എല്ലാം പെണ്ണായിരിക്കും ആനല്ലരസംണ്ടാവും കാണാന് ഇല്ലാ വേറെ എന്തെങ്കിലും മൃഗങ്ങൾ വരുവാ
കാണാൻ നല്ല രസല്ലേ അത് പീലി വെളർത്തി നിക്കുമ്പോ
ആ
മയിലില് ആണിലല്ല സൗന്ദര്യം പെണ്ണിനില്ലല്ലോ
ആ മയില് അ എന്താ രസം ഒരു സം എന്റെ വീട്ടിൽ മേലെ ഞങ്ങള് എങ്ങനെ വന്ന് പെട്ടതാട്ടാ മേലെ വന്നിട്ട് വാർ ത്തിൻ്റെ മേല് വന്നിട്ട് പീലി വിടർത്തിനിന്നു ഞാനും മേലെ ഉണ്ടായിനി അപ്പൊ ആ വെപ്രാളത്തില് എന്ത് ചെയ്യാതെന്നറിയാം ഫോണ് കയ്യിയിലുണ്ടെ ആർക്കോ ഫോൺ ചെയ്ത കൊണ്ടിക്കുക എന്താണ് ഫോണ് കയ്യിലുണ്ട് ഒരു ഫോ ട്ടടക്കാൻ വരെ പറ്റിയില്ല മേലെ വന്നിരുന്നിട്ട് പീലി വിടർത്തിയിട്ട് പിന്നെ ഒര് വെപ്രാഹം പെട്ടെന്ന് കണ്ടപ്പം എൻക്കെന്നെ എന്താ ചെയ്യ്ണെന്നൊന്നും അറീല പിന്ന ഒര് ഒറ്റ മിനിറ്റവിടെനിന്നിട്ട് പോയും ചെയ്ത് പാറി പിന്നെ എങ്ങട്ടാ പാറീന്ന് കണ്ടീല ആ വെല്ല്യോര് സാ സാധനം വന്ന്
ആദ്യം പെട്ടെന്ന് കാണു ന്നമ്മൾ ഒന്ന് നെട്ടുല്ലോ അതെ പ്രതീക്ഷിക്കാതെ കാണുന്നെല്ലേ അതെന്നെ
പിന്നേം വടെ വേറ എന്തേലുംമൃഗങ്ങളൊക്കെ നി ങ്ങള വീട്ടിലേക്ക് ഒക്കെ വരോ
ആ വേറ പിന്നെ ന്നായേയ്അ അങ്ങനൊക്കെ വെരും അർഇപ്പ ഈ അറച്ചലാർത്തിക്ക് ന്നല്ലോണം കാക്ക, കൊക്ക് അതെല്ലം ന്നർച്ച് ഇണ്ടാഉം.
ചെലെ പ്രദേശങ്ങള്ല് കൊരങ്ങനൊക്കെ ണ്ടല്ലോ വരൂഎൽ
ആ ഇപ്പങ്ങനെണ്ട്. എത്ര വെരും പതിനഞ്ച് ഇരുപതെല്ലാം വെരും അത് പപ്പായന്റെ എലകള് തിന്നും. പിന്നെ ഉപ്പ്ലിന്റെ വിത്ത് തിന്നും അങ്ങനൊക്കെ ഓരോന്ന് തിന്നു അത്. അത് പിന്നെ ആ കൊണ്ടം തേങ്ങല്ലം പൊട്ടിച്ചിട്ടിടും കായെല്ലം പൗത്ത് കൺ ട്ടാലേ. അതെല്ലം ഫുള്ള് കഴ്ച്ചിട്ട് ത് ന്നും. ആ അമ്മ കൊട് ത്താല് അത് കഴിക്കും. ന്നല്ല ഹ് ഇതാന്ന്.
അത് ഇങ്ങള് നേര്ട്ട് ഇതൊക്കെ കാണ് ണ്ടാവെകുലെ വീട്ട്ക്ക് വരുമ്പള്.
ആ കാണ്ന്ന്ണ്ട് വെരുമ്പൊ എല്ലാ ന്നേര്ട്ട് വെര്ന്ന്ണ്ട്
ത്ത തൊന്നുല്ല്യ
ആ നിങ്ങളടെ കുട്ടികൾക്ക് ന്നല്ല രസായ്ര്ക്ക് കാണുമ്പാ ന്നമ്മക്ക് പിന്നെ കണ്ടിട്ട് ഇതായതല്ലേ ചെറിയ കുട്ടികക്ക് നല്ല അത് ഹാപ്പി ആയിര്ക്കും നല്ല സന്തോഷ ആയിര്ക്കും ആ
ന്ന്ഒന്നല്ലല്ല
ആ കണ്ട് കണ്ട് കണ്ട് കണ്ട്ട്ട് മട്ത്തതാ അവർക്ക് ആദ്യ ഒക്കെ അല്ലേ കാണ് ണെ എല്ലാ ലോകങ്ങളായാലും മരങ്ങളായാലും ചെടികളായാലും പൂവായാലും എല്ലം കാണുല്ലോ